ആഹ് കേക്കാലോ ന്തായി ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ച് ങ്ങഇരിക്ക ഹും സ്പെഷ്യൽ എന്താ ന്ന് മോള് സ്കൂൾക്കൊണ്ടാവാൻ വേണ്ടി നെയ്ച്ചോറും ബീഫുവാക്കിതന്ന മതിയർഞ്ഞ് പച്ചക്കറി മക്കക്ക് വാണ്ടല്ലോ പ്പൊ അപ്പൊ ഞാനിന്ന് പിന്നെ രാവിൽ രാത്രിന്നെ ബീഫ് വേിച്ചെച്ച് രാവിലെ പിന്നെ കുക്കറിൽ നെയ്ച്ചോറും ബീഫും പിന്നെ സാലഡ് ഒക്കെക്കിട്ടങ്ങനെ കൊടുത്ത് വിട്ട് അപ്പഞ്ഞതിന്റെ ബാലൻസ് കൊർച്ച്ണ്ടായിര്ന്നു വേറെ ആരുല്ല വീട്ട്ല് ഞാൻ ചെറിയ മോളും അപ്പൊ ഞാൻ അതിന്റെ ബാലൻസ് കഴിച്ചു
ആണോ ഓ ആന്നെ ചോറും ബീഫൊക്കെ കൊടുത്തുടാമോ സ് കൂൾലേക്ക് അവിടെ പ ഞങ്ങളൾടെ കുട്ടിക്ക് ആ വെജിറ്റബ്ൾസ് മീൻസ് വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രേ പറ്റുള്ളൂ അപ്പോ ഒന്ന് നോക്കുമ്പോ ഒന്ന് നോക്കുമ്പോ നല്ല താണ് പ പക്ഷെങ്കില് അത് പിന്നെ വേറൊരു ഇത് നോക്കുമ്പോ ഇപ്പം പ്പോ ഇങ്ങനെ ഏ നോൺവെജ് കഴിക്കാത്ത കുട്ടികള്ണ്ടേ അപ്പൊ ഇവര് ഇങ്ങനെ കൊണ്ടു പോ ഈ സ്കൂളിലൊക്കെ കൊണ്ടു പോകുന്നത് അവര് കഴിച്ചേ പറ്റൂന്ന് വിചാരിച്ച് തിന്ന്ണോരുണ്ടാവും
ആ ആ
ഇപ്പ എന്റെ കുട്ടിക്ക് കുഴപ്പല്ല അവനെന്ത് ഭക്ഷണാണെങ്കിലും കഴിച്ചോളും പിന്നെ അവനൊരു പച്ചക്കറി ആയാലും അതിനകത്ത് ഇങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്താമതി ഇപ്പം ചോറ് പച്ചക്കറിക്കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം കൊടുത്താമതി ഞാനെന്താ ചെയ്യണേ ന്നടെ ഫ്രൈഡ്റൈസ് സക്കിലേ അത് നം ഏ ഓയേ ഉപയോഗിക്കാതെ
യലേ പിന്നെ അധികം എന്ത് ഒന്നെങ്കി ഫ്രൈഡ്റൈസ് ആക്കും അല്ലെങ്കില് പിന്നെ ബ്രെഡിന്റെ ഉള്ളിലോ അല്ലെങ്കില് കുബ്ബൂസിൻ്റെ ഉള്ളിലായിട്ട് വെജ്ജീസ് ചെറുതായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തി ഹെൽത്ത് മ്മളെ ഹെൽത്തി മയോണൈസ്ണ്ടല്ലോ വെ മനാക്കിയിട്ട് പിന്നെ മറ്റേ മുൂട്ട പുഴുങ്ങിട്ട് ഒത്തിരി ഒല കോല ്ലി അങ്ങനെ വനസ്ണ്ടാക്കുംട്ട് അതും കൂടെ മിക്കട്ട് കൊടുക്കും ആ കൊലി കോ ഞാ കൊലി കോോെ ഇഞങ്ങള വീട്ടിലധിക ഒലി വലെ യ സ്യ
അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മുടെ ഈ സൺ സൺഫ്ലവർ ഓൽ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല
അത് രണ്ട് മാത്രേ യൂസ് ചെയ്യലുള്ളൂ
ആഹ വെളിച്ചെണ്ണയും സത്യത്തില് നമുക്ക് െ യൂസ് ചെയ്യാതിരിക്കുന്നതാണ്
ഉം പക്ഷെ നമ്മൾഈ പുറത്ത്നിന്ന് വായി സൺഫ്ലവറിനെക്കാട്ടിലും പാമ്പലിനെക്കാട്ടിലും എത്ര പറ്റ
നല്ലത് അതാണ് ആ പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ നമുക്ക് വാങ്ങാൻ അവൈലബിൾ ആയിട്ടുള്ളത് ൺ സൺഫ്ലവർ ഓയിൽ ഒക്ക ണല്ലോ അപ്പ നമ്മള ഇപ്പ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഒരു ഇതില് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആണ് ഇപ്പൊ പരമാവധി ന മറ്റേ റിഫൈൻഡ് ഓല്ലേ അത് യൂസ് ചെയ്യ അത് നല്ലതാണ് പക്ഷെ അതിന്റെ ടേസ്റ്റ് ച്ച് നമുക്ക് ഇഷ്ടപ്പെടണം അതിന് ടേസ്റ്റ്ിത്തിരി വ്യത്യാസമുണ്ട് കുട്ടികൾക്ക് ഇപ്പ ഞാനിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി ആണെങ്കിൽ തന്നെ നെയയിലോ ബട്ടറിലോ ആണ്
ഞാനും അധ ക തന്നെ സ്റ്റേല്ലേ ഞാൻ മിൽമന്റെ നെയ്യൻന്റെ ബോട്ടിൽ വാങ്ങിക്കുവ അല്ലെങ്കിൽ ഞാന് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കണ നെയ്യുണ്ട്
ഉഹ ആഹ ഇവർക്ക് പക്ഷെ ഇഷ്ടം എന്താന്നറിയോ ഇവർക്ക് പുറത്ത്ു പോയി നമ്മള് വെടക്ക് വല്ലപ്പോഴൊക്കെ പുറത്ത് പുറ പോകും പുറത്ത്ു പോകുമ്പോ അവിടെ കിട്ടുന്ന മന്തി അൽഫാം് അതെ ഇതൊക്കെ തന്നെ ആവശ്യം ള്ളൂ ഗ്രിൽഡ്
ത്ത
ഉം മറ്റേ മെയിൻ ആയിട്ട് അതാണ് പക്ഷെ അവിടത്തെ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ അല്ലേ
അന്നൂടെ ഹെൽത്തിയാ ചൊക്ക അതന്നെയാ
മയോണീസ് പുറത്ത് മയോണീസ് ഒന്നും അവര് സജസ്റ്റ് ചെയ്യില്ലാന്ന് തോന്നുന്നു
ഇണ്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്
ഇണ്ടല്ലേ ആഹ് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൊറത്തുള്ളോര് മയോണൈസ് അത്രം ഇങ്ങനാ ഇങ്ങനാ ഇതാക്കുന്നില്ലാ അവര് ഹെൽദി ആയിട്ടാണ് സത്യത്തിൽ ഇത് ഹെൽദി ആണോടോ ഈ ഈ അൽഫാമും ഇതൊക്കെ ഹെൽദി ആണ്
പക്ഷെ എന്താണ് മയോണൈസ് ഒഴിവാക്കണം മയോണൈസ് ഒഴിവാക്കണം പിന്നെ അതും അല്ല പിന്നത് മാത്രല്ല മന്തിയിലൊക്കെ ഒരുപാട് അജിനാമോട്ടോ
അജിനാമോട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നലാട്ടോ നമ്മൾ ഇവര് വീട്ടില് ഇപ്പ മന്തി ഉണ്ടാക്കുവാണെങ്കില് നമുക്ക് ഹെൽത്തിയാണ്
അജിനോമോട്ടോണ്ടത്രേ
ആണല്ലേ പക്ഷെ മാഗി ക്യൂബ് ചേർക്കാത് നമ്മൾ ഇപ്പ ചെ ചിക്കൻ വേവിച്ച വെള്ളം ചേർത്താലും മതിയല്ലോ
ആ മതി അതായാലും മതി പക്ഷെ എന്തായാലും ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടേ എല്ലാരും ചേർത്ത് പക്ഷെ ഇപ്പഴാണ് അറിയാൻ പ ഇതിനകത്തിത് ഇണ്ട്
ഇണ്ട്ന്നുള്ളത് ആ ആ
നോക്കും ഇതുവരെപ്പ അങ്ങനക്കെ ഞാന് നമക്ക് അധികം ഹസ്ബന്റ് പുറത്തായോണ്ട് ഞങ്ങള് ഇവി വീട്ടിൽ ഒറ്റ
പോയി കഴിക്കാനുള്ളല്ല നമ്മളീ ഇപ്പ ഞാൻ അൽഫാമ് ഇപ്പോ പൊറ ന്നു വാങ്ങിച്ചാല് തന്നെ കുട്ടികൾക്ക് ഇപ്പ ഈ മയോണൈസ് കണ്ട് കഴിഞ്ഞാ അത് മതി
ആഹ് ഞാന് എന്താ അപ്പ അപ്പൊ ഞാന് ഇങ്ങനെ ചെയ്യലാണ് ചില രണ്ടോ മൂന്നോ മുട്ട ഉഴുന്നും പുഴുങ്ങിയിട്ട് അതിന്റെ തൊലി കളഞ്ഞി അതും അതിക്ക് ഒര് രണ്ടല്ലി മൂന്നല്ലി വെളുത്തുള്ളി കൊറച്ച് ആ ഒലിവോയിലും ആ പിന്നെ ക്യാഷൂനട്ട് ക്യാഷൂന സോക്ക് ചെയ്തിട്ട് അതും പുളിയില്ലാ തൈര്ണ്ടല്ലോ
ആ ഒറ്റ ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റുളുന്നുള്ളൂ പക്ഷെ ഹെൽ എരിക്ക
ആ പക്ഷെ അല്ല ഇത് പിന്നീം നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാം മുട്ട പുഴുങ്ങിയതല്ലെ പച്ച മുട്ടയല്ലല്ലോ
എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് സെയ്യാൻ പറ്റോ ആ ചീത്തയാവില്ലല്ലോ ബാക്ടീരിയ പെരുകുന്നത് പച്ചമുട്ടേലാണ് എങ്കിലും നമ്മള് ഈ മയോണൈസ് എന്നു പർഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഒരു ദിവസൊക്കെ കൂടുതൽ ഇരിക്ക് ത്തുലാന്നുള്ള താണ് പക്ഷെ എനിക്ക് തോന്നണീ കടേന്ന് വാങ്ങിക്കുന്നത് വെജ് മയോണൈസില്ലേ അത് പിന്നേം കടേന്ന് വാങ്ങിക്കുന്നേ അത് പിന്നേം കൊർച്ചും കൂടി ഒരു ഇതാണെന്ന് തോന്നുന്നു ഹെൽ
ആ ആ ഞാന് അങ്ങനെ ഞാൻ ഇതുവരെ വാങ്ങിച്ചു നോക്കീട്ടില്ല ഞാനേ ഞാൻ തന്നെ ഇണ്ടാക്ക കാറാ ണം
ആ ഞാന് ഇണ്ടാക്കാ കടേന്ന് ഒരു ഒരു തവണ നമ്മളിങ്ങനെ ടൂറ് പോയപ്പഴേ ആ ടൂറ് അതേ ടേസ്റ്റ് ഡിഫറൻസ്ണ്ട് കാരണം എന്താന്നെച്ചയ്ഞ്ഞാല് അതിനകത്ത് കൊറച്ചുംകൂടി ഗാർലിക്ക് കൂടുതൽ ചേർ ക്ക്ന്ന്ണ്ട്. കേടാവാതിരിക്കാനും എന്തു ഗാർളിക്കോ മഞ്ഞളോ എന്തോ ഒരു കാര്യം കൂടി കൂടുതൽ ചേർ ക്കുന്ന്ണ്ട്. അതെനിക്ക് അറിയാം. ഞങ്ങളിതുപോലെ ഒരു യാത്ര പോയപ്പഴേ നമ്മള് ഗ്രില്ല് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടോയി അപ്പൊ അത് കഴിക്കാനായിട്ട് നമു ക്കെന്താ മയോണൈസ് വേണോല്ലോ എന്ന് വിചാരി ച്ച് നമ്മളിങ്ങനെ കടേന്ന് വാങ്ങിച്ച് ത് അന്ന്. പക്ഷേ അത് കുറച്ച് കൊഴപ്പം നമുക്കത് ഏഹ് നമുക്ക് അത്യാവശ്യത്തിന് അത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിരുന്നു.
ആ ആ
ആ അങ്ങനെ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടം അങ്ങനെ ത്ത ഫു
ഫുഡാണ് ന്നെ. ആ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കലാ ചെയ്യല്. അൽഫാമാണെങ്കിലും ഓവനിണ്ട്. അപ്പൊ പിന്നെ ഒ ഗ്രിലെയ്ത് കൊടുക്കും. ഓവനില് ഗ്രിലെയ്തൂടെ. പിന്നെ ആ പിന്നെ അതുപോലെ തന്നെ ഞങ്ങക്ക് പിന്നെ ബേക്കറിന്റെ ഫാക്ടറി ആണ്. അപ്പൊ കുബ്ബൂസ് ഞ മ്മക്ക് അവ്ടുന്ന് കിട്ടും.
ആണല്ലേ കുബൂസ് സത്യത്തിൽ എന്തിലാ ഇണ്ടാക്കുന്നേ മൈദ ആണോ? മൈദാണ് ആ പക്ഷെ പൊങ്ങിക്കയാണ് ഓ മൈദപ്പൊ അങ്ങനെ ഒരുപാട് കൊട് ക്കാ പാ
ഇല്ലേ അപ്പ കൊടുക്കൂല അപ്പൊ നമ്മൾ ഇതേപോലെ എപ്പോഴേലും ഷവർമ്മക്ക് പൂതി തി പറയാണെ
ആ അതാ അത് അല്ല ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓ ഒരുപ്രാവശ്യമൊക്കെ കഴിച്ചെന്ന് വിചാരിച്ച് കൊഴപ്പുല്ല
ആഹ് ഏത് സ്ഥിരാക്കാണ്ടിരി
എന്തും സ്ഥിരമാക്കാതിരുന്ന നമ്മൾ എന്ത് ഭക്ഷണ ആണെങ്കിലും സ്ഥിരമാക്കാതെ അത് നമ്മുടെ ഇപ്പോ നമുക്ക് ഇപ്പ പുറത്ത് നമ്മളുടെ നാ ട്ടിൽ കിട്ടുന്ന കാര്യണെങ്കിൽ ഒരുമിച് ചക്ക ഓ
കഴിച്ചു കഴിഞ്ഞാല് ഷുഗർ വരും ആ ഷുഗർ വരും അതേപോലെ മാങ്ങക്ക് ഷുഗ
മാങ്ങക്ക് ഷുഗറാണ് ഇപ്പൊ മാങ്ങ നമ്മൾ ഒരുപാട് കഴിച്ചഴിഞ്ഞാ നമുക്ക് വയ വയറളക്കം വരാൻ ചാൻസ്ണ്ട് ഇപ്പോ എന്താണെങ്കിലും എന്ത് കഴിക്കാണെങ്കിലും നമ്മള് വിഷംന്നല്ലേ പറയ അതെന്നെ അപ്പോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കു കുട്ടികൾക്കാണെങ്കിലും ചി ക്കൻ ഒരുപാട് കഴിച്ചാലും ബീഫ് ഒരുപാട് കഴിച്ചാലും അവർക്കത് എ് ചെലപ്പോ പിടിക്കൂല
സത്യായിട്ടും പിന്നെ ഇപ്പൊ മക്കൾ കഴിച്ചെങ്കിലും അങ്ങനത്തെ ഫുഡൊ ക്ക് മതിയെന്ന് നുഡിൽസാണെങ്കിൽ ഞാൻ നുഡിൽസ് മസ് ത്തിൽ രണ്ട് പ്രാവശ്യം പതിനഞ്ചു ദിവസം കഴി ഞ്ഞാലേ ഒരു പാ അടുത്തത് കൊടുക്കുള്ളൂ. അപ്പൊ എണ്ണി ഇരിക്കും. ഉമ്മച്ചി പതിനഞ്ച് ദിവസം ആയിക്കോട്ടോ ഒണ്ടാക്കിത്താ പറയും. ഒരു മാസത്തിൽ ഞാന് വാങ്ങിക്കും പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് പാക്ക
അപ്പ രണ്ട് പാക്കറ്റ് വാങ്ങിക്കും. ഓ ഇയ്യോ പലചരക്കൊക്കെ ഒരുമിച്ചാണോ വാങ്ങിക്കാറ്?
അങ്ങനെ ഒരുമിച്ച്
ആഹ് ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാട്ടോ വാങ്ങിക്കാ. വാങ്ങിക്കുമ്പോ നമ്മൾ എന്താ ഈ പറഞ്ഞോണം നൂ ഡിസൊക്കെ വേണോങ്കി ഒരു മാസം വാങ്ങിക്കും. എന്നിട്ട് പിന്നെ അടു ത്ത മാസം നമ്മള് വാങ്ങി. ഇല്ല. എന്നി ഈ ഒരു മാസത്തേക്ക് നമ്മള് എത്ര ഒരു മാസം ഒള്ളത് അതിനകത്ത് ഡേ ഇത് ഇണ്ടാവുന്നോർ പ്രാവശ്യം എടുക്കും. പിന്നെ രണ്ടാമത്തെ മാസം ത്ക്ക് ഒരുപ്രാവശം എടുക്കും പിന്നെ അപ്പൊ അവര് ഇങ്ങനെ ഇതാവില്ല
ആഹ് അല്ല നമ്മള് കാ കാര്യം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാല് ഇവിടെ അങ്ങനത്തന്നെ പ്രശ്നം പക്ഷെ പച്ചക്കറി ഇല്ല നമ്മളിങ്ങനാക്കല്ലണ്ട് തോരൻ വെച്ചുകഴിഞ്ഞാലോ കറി വെച്ച്
നമുക്ക് കഴിക്കില്ലല്ലേ അത് കുട്ടികൾക്ക് എന്താന്നറിയില്ല എല്ലാ കുട്ടികൾക്കും അങ്ങനന്നെയാ പിന്നെ എറെ മോൻ എങ്ങന യാന്ന് വെച്ച്കഴിഞ്ഞാ അവന് കൊ മൂത്തവന്റെ ഇളയത് തൊട്ടും കൂടി നോക്കില്ല ഉം മൂത്ത ആൾ ക്ക് നമ്മള് കൊടുത്ത് കഴിഞ്ഞ അത് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല അല്ലെങ്കി കളയരുത് എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊ പുള്ളി എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് തിന്നും
തൂക്കൂല ഇതു അത് തന്നെ പറയാം എനിട്ടണ്ടട്ടോ എന്നാ പറയാ
ആണല്ലേ ഞാനെന്തെയ്യും ഈ വെണ്ടക്കയൊക്കെ വെണ്ടക്കയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ വെണ്ടക്കയൊക്കെ നമ്മള് ഇങ്ങനെ വറുത്ത് പിന്നെ ഇതില് വറുത്ത്ആ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് അതിനാത്ത് ചോറിട്ട് മിക്സ് ചെയ്യും അപ്പൊ കാണാനൊരു ഭംഗി ഉണ്ടാവല്ലോ ആ അങ്ങനെ കൊടുത്ത്കഴിഞ്ഞാല് പിന്നെ ഇശ്
ആഹ് അങ്ങനെ വെണ്ടക്ക ഫ്രൈ ചെയ്തത് അതുപോലെ കോവക്ക ഫ്രൈ ചെയ്യുവല്ലോ അത് അതൊക്കെ ഇഷ് അതൊക്കെ അവരെ ട്രൈ ചെയ്ത കോളിഫ്ലവർ
അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പിന്നെ ചീര അവര് സത്യത്തി കഴിക്കേണ്ട ഐറ്റംസ്
ആ ചീര ആ ചീരക്കെ ആ ആ ചീര പിന്നെ താളിപ്പ് ഉണ്ടാവ നിങ്ങ താളിപ്പ് ഉണ്ടാക്കുവാ
എങ്ങനെ പരിപ്പൊഴിച്ചിട്ടുള്ളതാണോ ആ ഉള്ളി ഉണ്ടാക്കും ണ്ടാക്കും തേങ്ങ അര തേങ്ങ തേങ്ങ ചെറിയ വീട് വന്ന
തേങ്ങ ചെരവി ഇടൂല്ല ഞങ്ങള് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ജസ് താളി
ആല്ലേ അങ്ങനെയുണ്ടല്ലേ അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ
നമ്മള് എണ്ണ ഒഴിച്ചിട്ട് അതില് ചെറിയുള്ളി അരിഞ്ഞിടും ഇടും അത് മൂപ്പിച് കഴിഞ്ഞാല് പ നമ്മളുക്ക് കേട്ടിട്ട് അ കഞ്ഞിവെള്ളം കുറിയ കഞ്ഞി വെള്ളം ണ്ടാവുലെ നല്ല അടിയിട്ട് നല്ല കുളി കുറിയ കണ് കഞ്ഞിവെള്ളം അതൊഴിച്ച് കൊടുക്കും എന്നിട്ട് അത് തെളക്കുമ്പോ നമ്മ ചീര ഇട്ട് വേവിചെടു അത്രേ ഉള്ളൂ പച്ചചീര പച്ചച്ചീരണെങ്കിൽ അത് മുരി പച്ചച്ചീര ആണെങ്കിൽ പച്ചച്ചീര ഇടും മുരി മുരിങ്ങയില ആണെങ്കിൽ മുരിങ്ങയില മത്തന്റെ എലെണ് വെച്ച മത്തന്റെ ഏത് അത് നമുക്ക് ആവശ്യത്തിന് നമക്ക് എത്രയാണോ യൂസ് ചെയ്യണെ വെച്ചാ അത്രത്തോളം ഇടാം ആ ആ പിന്നെ ഉപ്പ് ചേർക്ക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്ക കഴിഞ്ഞ ആ ഇഷ്ട എരി ഉണ്ടാവില്ല എരി ഇല്ലാത്ത കുട്ടികൾകൊക്കെ ഒത്തിരിഷ്ടവും
ആണല്ലേ ഞങ്ങള് ചെയ്തു നോക്കട്ടില്ല ചെയ്ത്തോക്കാം എന്തായാലും കേട്ടിട്ട് എനിക്കിഷ്ടാണ് ട്ടോ
എനിക്ക് എത്ര ഇഷ്ടല്ല ഞാൻ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയാണെങ്കിലും എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് വീട്ടില് ചീരയുണ്ട് മുരിങ്ങണ്ട് അതുപോലെ ഇങ്ങനെ ഇല ഇലകള്
എനിക്ക് ഇലക്കറി ഒക്കെ ഭയങ്കര ഇഷ്ടണ് ഞാൻ ഒക്കെ കഴിക്കും എല്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കടിക്കാത്തത് അതിനെ നമ്മൾ കഴിച്ചിരിക്കും പാവ പാവക്ക പീച്ചിങ്ങ അതൊക്കെയാല്ലോ ആർക്കും ഇഷ്ടമല്ലാത്തത്
ഞാൻ ഏകദേശം ഇതൊക്കെ ഉണ്ടാക്കും എനിക്ക് എല്ലാ പച്ചക്കറിയും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കും എനിക്ക് അങ്ങനെ പൊറത്തുന്ന് അധികം ഞാൻ അങ്ങനെ കഴിക്കൽ
ഈ പറഞ്ഞോളം കുട്ടികളെ കൊണ്ട് നടക്കണില്ല കുട്ടികളെ വീ ന്റെ കാര്യങ്ങളൊക്കെ
ആഹ് എനിക്കും പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ അപ്പൊ പിന്നെ ഞാനങ്ങട്ട് അട്‌ സമയം ഉണ്ടാക്കും ഞാൻ മീഷോന്ന് വിത്തുകൾ വാങ്ങിച്ച്ട്ടോ മീശോന്ന് വിത്തുകൾ വാങ്ങിച്ചിട്ട് നമ്മളെ പായസം എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ മണ്ണും ചാണക പൊടി നിറച്ചിട്ട് അതിൽ വിത്ത് കിളർപ്പിക്കും വിത്ത് എടുത്ത് തൈ ഒരു കരുത്ത് എത്ര സമയത്ത് ഞാൻ അത് മണ്ണിലേക്കിറക്കി അങ്ങനെ പയറുണ്ട് വെണ്ട ഉണ്ട്
എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിനുള്ള ഒരു ആഹ് ഒരു ഇത് കിട്ടുന്നില്ല ഈ പറഞ്ഞവണ്ണം രാവിലെ തന്നെ ഹസ്ബൻഡിന് ജോലിക്ക് കുട്ടീന്റെ ഇപ്പൊ കുട്ടീനെ സ്കൂളിലും വിട്ട് കഴിഞ്ഞഞാ കഴിഞ്ഞാൽ സമയം ഇല്ലായി ഇല്ല പക്ഷെ വീട്ടില കാര്യങ്ങളൊക്കെ ചെയ്ത് ക ത്തേക്കും ചെറുത് അമ്മ അമ്മ മോനാണ്. അമ്മ അമ്മ എന്ന് വിളിച്ചു ഇങ്ങനെ
രണ്ട് വയസ്സ് ചെറുതിന് ആയിക്കിന്
ആണല്ലേ ഇത് ഭയങ്കര ഞാനൊന്ന് മാറിക്കഴിഞ്ഞ അമ്മ അമ്മ കരച്ചിലാണ് എന്ത് ചെയ്യാനാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശരിട്ടോ എന്നാലേ ഓക്കെ